കേക്കില്ലേ
ഹലോ
ആ എന്താ വർത്താനം അങ്ങനെ പോണുണ്ട് ഓ ചായകുടിയൊക്കെ കയിഞ്ഞി ല്ല വെള്ളപ്പവും മീൻകറിയും പാൽച്ചായേം ഒക്കെ കഴിച്ച് അവിടെ
വെള്ളപ്പം എങ്ങനെ എണ്ടാ മ്
വെള്ളപ്പം മ്മള് തലേന്നരച്ചേക്കൂ
എന്ത്‌ ലഡുവാ
വെള്ളപ്പത്തില് മ്മള്ത് പച്ചേരി കൊറച്ച് ചോറ് തേങ്ങ കൊറച്ചപ്പകാരം ഉപ്പ് ഒരുന്നുള്ള് പഞ്ചസാര ഇതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അരച്ച് വെക്കൂ
നല്ല നന്നാവോ
ഓ
വെള്ളേപ്പം ണ്ടാക്കിയൊക്കണം വിചാരിക്കും പക്ഷെ ഇതുവരെ നടന്നില്ല ഒരു പ്രാവശ്യംണ്ടാക്കി കൊളായിപ്പോയി
ആ ശരി ന്നൊരു നേക്ക്ണ്ട് ആ നേക്ക് തെറ്റിപ്പോയല് റെഡിയാവൂല ചോറ് കൂടാൻ പറ്റൂല അങ്ങനൊക്കെണ്ടീന്
ആ എനിക്ക് മോക്ക് സ്കൂളിൽ പോകുമ്പോങ്ങനാ സ്നാക്സ് എന്തെങ്കിലുംള്ള ഇഞ്ചൊപ്പ കൊടുക്കാൻ വേണ്ടീട്ടെ എളുപ്പത്തി കൈയിന്ന് അരി അരച്ചി മറ്റള്ളത് ചെയ്യാൻ വേണ്ടി നോക്കും പക്ഷെ ഇതുവരെ നടന്നില്ല
ഞാന് ആദ്യന്നുണ്ടാക്കും തീരെ തന്നാവല്ലേനി ഇപ്പൊ ഞാനായിന്റൊരു നേക്ക് പടിച്ചി
ആണോ
ആ ഓ
ആഹ അയനെ നെക്ക് കേറി വരണ പ്രയാസല്ലേ
ആ ആ അതെ ഞാൻ ആദ്യോ വെള്ള വെള്ളപ്പ ഉണ്ടാക്കി തീരെ നന്നാവായിട്ട് ഞാൻ ആ വെള്ളപ്പ ചെട്ടി ആർക്കോ കൊടുത്ത് പിന്നെ ഞാൻ കൊറേ കഴിഞ്ഞോ പിന്നെ വീട്ടിൽ പോയപ്പോ വീട്ടിൽ പോയപ്പോ അവിടുണ്ട് നല്ല വെള്ളപ്പോം നാത്തൂൻ ഉണ്ടാക്കിക്കീന് അപ്പൊ പിന്ന പിന്നെ ഒരു കൊതി വന് അപ്പോഓള എങ്ങനെ നല്ലോണം നോക്ക ക്കി പൂളാക്കണ് കണ്ടപ്പോ പിന്നെ ഒരു വൻ ക്ക് വന്ന് അങ്ങനെ പിന്നെ വീട്ടന്ന് ഇങ്ങട്ട് വന്നപ്പോ വേ അപ്പോ പോയി മുപ്പര കൂട്ടി പോയി വെള്ളപ്പച്ചട്ടി വാങ്ങിക്കൊണ്ടുവന്ന് അരിട്ട പിേറ്റേന്ന് വെച്ച് തുടങ്ങിണ്ടാക്കാന് ഇപ്പൊ വെളു എളുപ്പപ്പണിയാണെ വേം കയ്യും
ച്ചാല് വേഗം കയ്യലോ ഉം കുട്ട്യാള് സ്കൂളിൽ പോന്ന സമയത്ത് താക്കി ഓരിക്ക് വേഗം ചായ കൊടു കാം എനിക്ക് മോക്ക് രാവിലെ പോണം ഏ ഏഴു മണിയാവുമ്പോൾ പോണം സ്കൂൾല് ഇപ്പങ്ങനെ തലേന്നെ അരച്ച് ച്ചുവെച്ച് ഉള്ള പരിപാടിയാകുമ്പോ വേഗം കയ്യെല്ലോ
ഓ
അം അതുകൊണ്ട് ഇങ്ങനെ നോക്കും എനിക്ക് ഉണ്ടാക്കിയപ്പോ എവിടെയാണെങ്കില് പറഞ്ഞാല് ഹസ്ബൻഡിന്റെ വീട്ടില് ഉഴുന്നിട്ടിട്ടിം പച്ചരി കൊണ്ട് ഉള്ളതും അധികം കഴിക്കൂല ആരും
ആ ആ
അതുകൊണ്ടിട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാക്കി വലിങ്ങനെ പോകൂല അപ്പോ കോളാവുകയും കൂടി ചെയ്താല് പേടിയാവും അതുകൊണ്ഡിറ്റ്‌ നമ്മള് അതെങ്ങനെയാ ഇണ്ടാക്കാൻ നോക്കില്ല ഒരു പ്രാവശ്യം നോക്കിയപ്പോൾ കോളായപ്പോ പിന്നെ വഴിക്ക് പോയില്ല
ആ ആ അ യൂട്യൂബിൽ ഒക്കെഅത് എന്ത് സിമ്പിൾ ആയിറ്റാ ഉണ്ടാ ക്കുക
ആ അത് കണ്ടിട്ട്ഞാൻ ആ ക്കി നോക്കിയത് പക്ഷേ എനിക്ക് റെഡിയായില്ല വീട്ടിൽ ഉമ്മ ഉണ്ടാക്കും എന്റെ ഉമ്മ എനിക്ക് ഇതുവരെ റെഡി ആായി കിട്ടിയില്ല പക്ഷെ എനിക്ക്ഷ് ട്ടാ കഴിക്കാന് വെള്ളാപ്പൂ നമ്മളെ ഗ്രീൻപീസ് ന്റെ കറിയില്ലേ
ആ ഗ്രീൻ പീസിന്റെ കറി ഓ അത് രസാണ് അല്ലെങ്കിൽ മുട്ടക്കറിയോ ഗ്രീൻ പീസ് കറിയോ ഒക്കെ കഴിക്കതിന് എല്ലാ കോമ്പിനേഷനും ആണത്
ആ
പിന്നെ സ്റ്റൂ കഴിക്ക ചിക്കൻന്റെ സ്റ്റൂ കഴിക്കാ ഉം ഒക്കെ കഴിക്കാ
ആ അ
നമ്മള് ഈ ഇതില്ലേ ഈ പിന്നെ ഈ ഈ ഹോട്ടൽലൊക്കെ പഴംപൊരി നമ്മള് കഴിക്ന്ന സമയത്ത് ഓല അയിലേ ഈ മാവ് കൂട്ടും തോന്നുന്ന്ണ്ട് ദോശമാവിന്റെ ആ ഒരു പുളിപ്പ്
ആ
അത് ഓല് മുട്ടല്ണ്ട് തോന്ന്ണ് ഞാനിങ്ങനെ അവിട്ന്ന് ഹോട്ടൽ ന്ന് നമ്മള് പിടെന്ന് പിന്നെ ഇത് പയംമ്പോരി വാങ്ങി കഴിക്ണ സമയത്ത് ഇങ്ങനൊരു പുളിപ്പ് വരാ അപ്പ എന്താന്നുള്ളത് മനസ്സിലായില്ല അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ ദോശൊക്കെ അരച്ച് വെച്ചപ്പോ അതൊന്ന് അതില് കൂട്ടി നോക്കി അതാണോ അറിയാൻ വേണ്ടിട്ട് അപ്പ നോ ഇതാണ് ഓലെ ദോശമാവ് പിന്നെ ഇ പയംമ്പൊരിന്റെ മിക്സില് കൂട്ടാണ് പായംപൊരി മൈതപ്പൊടിയും ഒക്കെട്ട് ഒരു ആദ്യം മിക്സ് ഉണ്ടാക്കിക്കല്ലോ അതില് കുർച്ച് ഈ ദോഷമാവ് കൂട്ട്ണതാണ്
ആ അനെ ഓരോന്നിന് ഓരോ നേക്ക് ഇണ്ടാവല്ലോ
ആ അങ്ങനെ ഉണ്ടാക്കി ഇപ്പ നല്ല പീടിയൽത്തെ അതേ പയംമ്പോരി പോലെ നിക്ന്നുണ്ട് അ ദോശമാ കൂട്ടി പോ ദോശമാവും മൈതിം പഞ്ചസാരയും ഏലക്കായ കുത്തിയിട്ടിട്ട് കുറഞ്ഞ വെള്ളം ഉപയോഗിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചാല്
ആ ആ ഏത് വെള്ളാപ്പത്തിന്റെ മാവന്നെ
അല്ല ഞാൻ ദോഷമാവല്ല നമ്മളെ ഉഴുന്നും പച്ചേരി അരച്ചിട്ടില്ലേ അത്
ആ ആ അതുപോലെയാണ് രസം ഇഡിലി ക്ക് വേണ്ടിട്ട് ഉഴുന്നും പച്ചേരിയും ഉണ്ടാക്കി ആക്കിയിട്ട് ഉഴ ഇഡ്ലി ഇണ്ടാക്കാൻ വേണ്ടി എന്റെ മോള്ക്ക് ഭയങ്കര ഇഷ്ടാ ഇഡ്ലിയും ചട്നിയും അങ്ങനെ സ്കൂള് പോകുമ്പോൾന്നാ മേം കഴിക്കല്ലോ പെട്ടെന്ന് കഴിച്ച് തിർക്കാൻ വേണ്ടീട്ട് ഇഷ്ടപ്പെട്ടത് ആവുമ്പോ മേം കഴിച്ചോളല്ലോ കരുതീട്ട് ആക്കി പക്ഷെ റെഡിയായില്ല ആകെ എന്താ പറയാ ഇളുംമ്പിയത് പോലെ ആയി പോയി അപ്പൊ ഏട്ടന്റെ ഭാര്യ പറഞ് അത് ചോറും കൂടി പോയിട്ടാണ്
ചോറ് കൂടരുത് ഇതിനൊരു നേക്ണ്ട് പറഞ് എല്ലത്തിനും ഒരു നേക്ണ്ട്
അതെന്നാ അത് ഒരു കൈപ്പുണ്ന്ന് അതെ അതെ പറയോ കൈപ്പുണ്ി നിരുന്ന സാധന അടുത്ത കൂടെ പോയില്ല അതോന്നുന്നു ഒന്ന ഉണ്ടാക്കിയാലൊന്നും റെഡി ആവുന്നില്ല എല്ലാം കൊളായി പോല്ല
ആഹ
എളുപ്പത്തിൽ എന്തേും ചെയ്യാൻ വേണ്ടി നോദിക്കാലേ
പിന്നെ അവമ്മക്ക് ഇത് പറ്റുവ അരി വെള്ളത്തിലൽിട്ടിട്ട് തലേന്ന് അരി വെള്ളത്തിൽിട്ട്ക്കാം ഏദേ നമ്മള് ചോറ് വെക്കണ അരി
ഉം
അത് രാവിലെ പിന്നെ നല്ലോണ്ണം ഊറ്റി വെച്ചിട്ട് പുട്ട് കൂടാ പിന്നെ പൊടിച്ചിട്ട് അങ്ങനെയാ ചറെ
ആഹ അത് ചെയ്യലല്ലേ ഫ ഇവിടെ അരി അരക്കും മരച്ചട്ട് ഫ്രിഡ്ജില ഉണ്ടാവും
ആഹ ആ പിന്നെ അതേപോലെ നമ്മൾ വെള്ളപ്പത്തിന് നമ്മൾ അരക്കുമ്പോ എന്ത് ചെയ്യാന്നറിയോ ഒരു ദിവസത്തേക്കുള്ള മാത്രം എടുത്താ മതിട്ടോ ഞാനൻങ്ങനെ ചെയ്യാന്നറിയോ വെള്ളപ്പൊപ്പത്തിന് അരസേറ എടുക്കുന്ന വെച്ചാല് കൂതൽ എടുക്കൂല പിറ്റത്തത്തെേ കൂ നമ്മ ഫ്രഡ്ജിൽെച്ചി പി ശരു മാമ്മ അവിട
അതെ അതെ ആ രണ്ടു ദിവസം നമ്മള് ഒരുപോലെ ആക്കിയാ പിന്നെ റെഡി ആവല അത് ശരി ഉം
ഞാാനി എന്നിട്ട് ഒരു ഒറ്റ ദിവസത്തേക്ക് മാത്രം അച്ചേക്കല ഞൻ ആദ്യം എന്ത ചെയ്യുന്നു രണ്ടു ദിവസത്തേക്കായിട്ട ചച്ച അപ്പൊ നോക്കുമ്പോ പിന്നെ പിറ്റേ ഉണ്ടാകുമ്പോ ദോശയല്ലേ വെള്ളപ്പൂല്ലാതങ്ങോ
ഉംം ഉ അതങ്ങനെയല്ലേ നമ്മള് ഒന്ന് നല്ല സുഖത്ത് കിട്ടിയാല് പിറ്റേന്ന് അത് ചെയ്ത് നോക്കിയാല് പിന്നെ കിട്ടൂല
പിന്നെ അത് കിട്ടൂല ആഹ പിന്നെ ദോശയല്ലേ വെള്ള വലത പിന്നെ കടക്ക അപ്പൊ പിന്നെ എന്താ വെറും ഒരു ദിവസത്തേക്ക് മാത്രം അയച്ചക്ക പാവം പാ നല്ലതിന് കിട്ടൂ വേണെ പിറ്റേ എത്തേക്ക് വേണെ കാര്യുള്ള ത്തിന് അച്ചാ മതിയല്ലോ അങ്ങനെ ചെയ്യലാണ്
ഉം
പത്തിരി ഇതാാക്കെല്ലള്
ഇവിടെ അതൊന്നും ഇല്ലടാ ഇവിടെ ഫുൾ അരി അരച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മള് ചോറ് വെക്കുന്നരില്ലേ പത്തിരിയല്ല ഇവിടെ പത്തില്ൽന്ന് പറയും ഓട്ട്പത്തിലൽ ഒക്കെ അറിയോ ഓട്ട് പത്തിൽ ടയർ വത്തിൽ എന്നൊക്കെ പറയ ആഹ ഇവിടെ
പിന്നെ പൊടി വാട്ടിട്ട് പത്തിരിയാ പിന്നെ പിന്നെണ്ടാക്ക അക അതിന് കൊറച്ച് സമയം എടുക്കും ചപ്പാത്തി ഉണ്ടാക്കും പിന്നെ ചപ്പാത്തി ത്തിനമാവുകൊണ്ട് പൂരി ഉണ്ടാക്കും
ആ ചപ്പാത്തി രാത്രിയ ഉണ്ടാകൂ ഗോതമ്പ് ഇവിടെ രാവിലെ ഉപയോഗിക്കൂല
ഉപയോഗിക്കില്ലല്ലേ
ഇല്ല ഇല്ല ഇവിടെ രാത്രിയെ ഗോതമ്പ് ഉപയോഗിക്കുള്ളു ഇവിടെ കൂടുതലും അരി അരച്ചിട്ടുള്ളതന്നെ ആ പൂരി ഉണ്ടാകും അരി അരച്ചിട്ട മുപ്പതിൽ ഉണ്ടാക്കുക പത്തിൽ ഉണ്ടാക്കുക പിന്നെ വേറരു പ പാര പരത്തിയിടുവന്ന് പറയും
ആഹ നെയ്പത്തിരി നെയ് പത്ത
ആഹ നെയ്പത്തിരി ഇന്നലെ പതിുണ്ടായി എനിക്ക് രാത്രി നെയ്പത്തിരി ചിക്കനും ആവട്ടെ ചിക്കൻ ചില്ലി ആകുലെ അങ്ങനെ ഉണ്ടാക്കി
സ്റ്റ് അല്ലേ
ആഹ് നെയ്പത്തിരി ഭയങ്ക ഇഷ്ടമാണ് പിന്നെ നമ്മള് ഇവിടെ പിന്നെ എപ്പോഴും കഴിക്കുന്ന കൊണ്ട് നമുക്ക് വലിയ പുൊതുമമ ഉണ്ടാവില്ല വീട്ടില് കുറെേ പോയി നൽക്കുമ്പോ അയ്യോ നെയ്പത്തിരി കഴിക്കാൻ പൂതിയായി തോനും
ആഹ് ശരി
ഉം
ഉം നീപ്പത്തി ഉണ്ടാക്കാന എനിക്കതാ അറിയൂല അതാണ് അറിയാമെങ്കിൽ ഉണ്ടാക്കു
അ ശരി ആഹ് ഞമ്മള് ഇവിടെ അരി അരച്ചിട്ട് നമ്മള് ചോറ് വെക്കുന്ന അരിയില്ലേ അത് തലേൽന്ന് രാത്രി പുതിർത്തി വെപ്പും
ആഹ
എന്നിട്ട് രാവിലെ നമ്മളത് കഴുകിട്ട് അതിൽ വല്ലചീരകവും ചെറിയുള്ളി ചെറിയുള്ളിയോ വലിയുള്ളിയോ എന്താല പ്രശ് ഒനും കൂടി കംഫർട്ട് ആയിരിക്കും പിന്നെ ചെറിയുള്ളി കുറച്ച് തേങ്ങയും ഇട്ടിട്ട് അരക്കും നല്ലോണം അരയൂല ചെറിയ എന്താ പറയാ ത്തിൽ അധികം അരയൂല
ആഹ ആ് ഒരു തരിതരിപ്പ് കാണൂലെ
ആ തരിതിരിപ്പ് പോലെ ആക്കി നമ്മള് പുട്ടിന് ല്ലെ പുട്ടിന് നമ്മള് പോടിക്കുവാണ് പക്ഷെ ഇത് നമ്മൾ അരക്കണം വെള്ളം ഒഴിച്ച് അധികം വെള്ളഴിക്കരുത് ചെറിയ വെള്ളത്തില് എന്നിട്ട് അത് ഉണ നമ്മള് നെയപ്പത്തിലാക്കി ചൂടും
ആഹ് ശരി
ഉം
ഞങ്ങളിവിടെ ഞങ്ങള് ഈ ഏരിയയിലൊക്കെ കല്യാണ വീട്ടില് റിസപ്ഷന്റെന്റെ സമയത്ത്
ആഹ ആഹ് ആഹ്
ചിക്കൻ കൊണ്ടാട്ടോ അല്ലെങ്കിൽ ചിക്കന്റെ ഗ്രേവില്ലാത്ത
അതെ അതെ ചിക്കൻ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും
ആഹ അത് അന്നപ്പോളാണ് ഞാൻ കഴിക്കല് അല്ലാതെ വീട്ടിൽണ്ടാക്കിങ്ങനെ കഴിക്കല്ലേ ചിലപ്പോം ഇവിടെ വാങ്ങിക്കൊ
ആ് നെയ്യപ്പത്തി അതുപോലെ വേറെന്നുമല്ല നെയ്യപ്പത്തിലോണ്ട് തന്നെ മുട്ടപ്പത്തില് ണ്ടാക്കും അത് കഴിച്ചണ്ടോ
ഇല്ലില്ല കഴിച്ചില്ല കാണ അല്ല യൂട്യൂബിലൊക്കെ കാണൽ അല്ലാതെ
ആഹ എന്നാ നെയ്യപ്പത്തില്ലേ അത് നല്ലോണ്ണം പൊന്തി വരൂലേ അപ്പൊ പൊന്തി വ ഭാഗം കീറിയിട്ട് അതിൻറെ ഉള്ളില് മുട്ട പുഴുങ്ങി പൊരിച്ചത്ടും എന്നിട്ട് ഉള്ളി മയോണൈസിൽ ഉള്ളി ക്യാരറ്റ് പിന്നെ കാബേജ് കക്കരി ഇങ്ങനെയുള്ള സാധനങ്ങൾ വെജിറ്റബിളും കട്ട് ചെയ്തിട്ട് കുറച്ച് മയോണൈസും നല്ലോണം മിക്സ് ആക്കിട്ട് നമ്മുടെ ർമ്മന്റെ കൂട്ടില്ലേ
ഷവർമയുടെ കൂട്ടില്ലേ
ആഹ് അതിൽ ഇറച്ചി ഇടൂല ഇറച്ചി ഇല്ലാണ്ട് ഇറച്ചി ഒഴിവാക്കിട്ട് ഇത് മാത്രെ ഇടും വെജിറ്റബിൾ മാതിരിണ്ട് പച്ച ക്കറി മാത്രം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അയില് ഇട്ട് കൊടുക്കും ഫില്ല് ചെയ്ത് കൊടുക്കും എന്നിട്ട് മുട്ടയിട്ടാലും നല്ല ടേസ്റ്റാ കഴിക്കാന് ആ നല്ല ടേസ്റ്റാ കഴി ഞാൻ എന്റെ മോൾകത് അത് ഭയങ്കര ഇഷ്ടാ എന്നിട്ട് ഞാൻ ആക്കികൊടുക്കും ഓൾക് മു
ഇറച്ചിപ്പത്തിരി ഇറച്ചി കേക്ക് അത് ഒന്നും ഉണ്ടാക്കലില്ലേ
ഓ എറച്ചി പത്തിരി ഇണ്ടാക്കും മസാല പത്തില് അതിന്റെ ഇണ്ടാക്കും ആ ബ്രെഡ് പോള കായ്പോള ഓ അങ്ങനത്തെല്ലാം ഉണ്ടാക്കും ചട്ടിപ്പത്തിരി ആയിറൊട്ടി ച്ച് മധരട്ടിട്ട് വെള്ളം ആക്കും
ആ ആ
ആ എന്നാ ശരി എന്നാ ഞാൻ പിന്നെ വിളിക്കാം
ആ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇന്നാ ഞാൻ പിന്നെ വിളിക്കാ ന്നാല് ശരി വെക്കട്ടെ ഓക്കെ